ആഹ് ആഹ ആഹ കേക്കാണ്ട് കേക്കാണ്ട് ആദ്യ വിളിച്ചപ്പോ ബിസി കാണിച്
അതെ അത്ന്ന്താണവംഅവ ചെലപ്പം അങ്ങനെ കാണിക്കും
ആഹ് കല്യാണത്തിന് പോയിട്ട് ഫോട്ടോക്കെടുത്തില്ലേ
ഓ ഫോട്ടോ എടുത്തു ആ ആയച്ചരാ അയില് പി ടി ബ്രദേഴ്സിൽല്ലേ അൻ്റെ മ്പർ മടമ്പറംല്ലേ
അതിലമ്മടെ നമ്പർ ഉണ്ട് പക്ഷെ എന്നാലും ഇങ്ങളടെ ഫോണിലൊക്കെ ഇ ഫോട്ടോസ് ഇല്ലേ
ആഹ ആഹ
മറ്റോറെയിലൊക്കെ
ആഹ ആഹ് അത അയച്ചരാ ആഹ
എങ്ങൾക്ക് നമ്പർ തന്നിരുന്നില്ലെഒരു നമ്പർ ബഷീർ കാാടെ
ആ ആഹ് ആഹ് ആഹ അത് അയച്ചര
ആഹ് അതായച്ചേരാ പറഞ്ഞ് ഇമ്മ
ആ ആ
അല്ലാ കുഞ്ഞുമാനാകാണാ നല്ല ഭംഗി വെക്കണല്ലോ നല്ല രസണ്ട് ഫോട്ടത്തില് കാണാന് ഞ അമ്മട് പറഞ്ഞു അല്ല നല്ല ഭംഗിയുണ്ട്
ഫോട്ടത്തിലെന്നെ ഒള്ളടി
അല്ലാ ഫോട്ടോത്തില ല്ല ഭംഗിയണ്ടോും ഉമ്മീ പറഞ്ഞല്ലോ
ഏ ഉമ്മ ശരിക്കും കണ്ടിട്ട് വാങ്ങിയണ്ടത്രേ
ശരിക്കണ്ടിട്ട് വകയണ്ടാ ശരിക്കണ്ടിട്ട് ശരിക്ക്‌ കണ്ടിട്ട് ഭംഗിയുണ്ടത്രേ
ഔ ക്ക്‌ വജ്ജാ ഞാനങ്ങട്ട് പൊന്തി പോവും പ്പൊ
അല്ല അയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്
ഏഹ് അയില് വെച്ചിട്ട് ഞാനാ ഭംഗി കൂടുതല്
ആഹ് അയിൽ വെച്ചിട്ട് ഭംഗി കൂടുതലും പിന്നെ ഒരു പച്ച ഡ്രസ് ഇട്ടൊരു പണ്ണില്ലേ
ആഹ് അത് മോള്ദാത്താടെ കുട്ടിയാണ്
ആഹ് ഓൾടേം ഭംഗിയുണ്ട്
ഉം
ഉം പക്ഷെ ഒരു ഫോട്ടോത്തിലേ തൊരു കുട്ടിടെ തോളില് കൈയിട്ടിങ്ങണ ഫോട്ടത്തിൽ കാണാൻ നല്ല രസണ്ട്.
ഞാനോ
ആഹ്
അഅ്ഞാൻ അരേത് കൊണ്ടോ
ഏതോന്നില് ആരോ തോളിൽ കൈയിട്ടിക്കണ ഒരു ഫോട്ടോ ഞാൻ ഇപ്പ കണ്ട്
ഏഹ്
പച്ച ഡ്രസ് ഇട്ട്ന്താ വരിൽ നിക്കണത്
ആ വരീലിക്കണ ഞാൻ ചെപ്പൂന്റെ ആഹ് ഫോട്ടത്തില് വേറെ
ആഹ് വേറെ ഫോട്ടത്തില്
ആഹ് അത് ശെരി ഞാ ഞാനല്ലാതെ വേറെ ഭംഗിയുള്ള ആൾക്കാരേ ജ്ജ് പറയണ അല്ലേ
അല്ല അത് അല്ലല്ല കുഞ്ഞേമ്മ ഉം ആരോ തോളിൽ മുന്നിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കണ ഫോട്ടത്തിൽ കുഞ്ഞമ്മാനെ കാണാൻ നല്ല ഭംഗിണ്ട്. സത്യം പറഞ്ഞ ആ കാര്യം പറഞ്ഞതാണ് അല്ലേ എന്തോ എന്തോ നേരാവാൻ വേണ്ടി തിന്നായിരുന്നല്ലേ കളറൊക്കാന്. അതെന്തായി അത് ഇപ്പ തിന്നല് ഉണ്ടോ.
പൗഡർ ഇണ്ടടീ അത് നല്ലത്
അത് നല്ലതാ അഅ് ഇപ്പ തിന്നലുണ്ടാ.
ഇല്ല അത് പാലില്ലാത്ത കാരണം ഞാനത് പിന്നെ നിർ ത്തി ഫ്രിഡ്ജ് ഇല്ലല്ലോ ഏഹ്
അയിന് ത്രേ
അയിന് അറുന്നൂറ്റിഅമ്പത്.
ആഹ് പിന്നെ മറ്റേ ഡയറ്റൊക്കെ നിർത്തിയോപ്പോ.
ഡയറ്റൊക്കെ നിർത്തിഡയറ്റ് ചെയ്തിരന്നപ്പോ നല്ല കളർ വച്ചിരുന്നു.
ആഹ് ഡയറ്റ് ചെയ്യുമ്പോ കളറും വയ്ക്കുവോ തടി കുറയുമ്പോ കളറ് കുറയല്ലേ ചെയ്യാ.
അല്ല അത് നമ്മള് നല്ല ഫു ല്ല ഫുടല്ലേ കഴിക്കാ.
ഉം
കളർ വെക്കാ ചെയ്യാ ബീട്രൂട്ടും ക്യാരറ്റ് ഒക്കെ നല്ല തിന്നാല് നല്ല കളർ വെക്കും. ജ്ജാ അത് കഴിച്ചോ അത് ഇങ്ങനെ ഒരു ഹാഫ് വേവില് വേവിച്ചിട്ടേ. ബീട്രൂട്ടും ക്യാരറ്റും ത്രേ നമ്മളെ നല്ലം നറം വെപ്പിക്കുന്ന സാധനം. അണക്ക് ക്യാരറ്റ്ലേഹം ഇണ്ടാക്കി തന്നിട്ടില്ല. ക്യാരറ്റും മഞ്ഞളൊക്കെ ഉം ഉം
മ്മ പറഞ്ഞു മഞ്ഞൾ ലേഹം ഉണ്ടാക്കണം ന്ന് പറഞ്ഞ് അത് തിന്നുള ത്രാണിക്കില്ല.
മഞ്ഞളും ലേഹവും കാരറ്റും അത് കുറച്ച് പണിയുള്ളതാണ്.
ന്നാ വച്ച.
ആഹ് മഞ്ഞ മഞ്ഞളും ക്യാരറ്റൊക്കെ വെരകീട്ടൊരു ലേഹണ്ട്. പക്ഷെ കഴിക്കാൻ പണിയാണെങ്കിലും അഅ് കഴിച്ചാ നല്ല റിസൾട്ടാ പറഞ്ഞേക്കാ.
ഉള്ളിലേഹം പൂക്കലലേഹം തന്നെ തിന്ന് കഴിഞ്ഞിട്ടില്ല.
ഉം ഇഞ്ചി ലേഹം നമ്മള് തടിക്കും ചെയ്യും അതാ പ്രശ്നം. തടിക്കരുത് എന്നാ നിറം വെക്കും വേണം പ്രസവിച്ച ശേഷം തടിക്കും വേണം.
അതെ ഇത് കുറയാൻ വേണ്ടി പിന്നെ ഞാൻ ഇടങ്ങേറാവണേ.
ആഹ് ഇഞ്ഞി ഏതായാലും കുറചൊന്ന് തടിച്ചോന്നിട്ട് ഇബളെ പാല് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാണ്ട് ഡയറ്റ് എടുത്താൽ മതി. ഏഹ്
ഉം അയക്കൊയ്ക്കൂല്ലേ ഞാൻ എന്തേലും മന്തിയോ ബിരിയാണിയോ കണ്ടാ ഞാനപ്പരുന്ന് തിന്നും. അപ്പൊ ഞാന് അതൊന്നും നോക്കൂല.
ഇജ്ജ് മന്തി ബിരിയാണി തിന്നുമ്പോ ചിക്കൻ കൂടുതൽ കഴിക്യ റൈസ് ഒരു സ്പൂ ഒരു ഒരു കയിൽ കഴിക്ക്യ.
ആഹ്
അങ്ങനെ കഴിക്ക
അതെ നമ്മൾ എന്നും തിന്നണതല്ലേ എപ്പളേൽ തിന്നണതാ അതുകൊണ്ട് നല്ല തീ
അയിന് ഡയറ്റ് എടുത്തുങ്ങാണ്ട് കുറച്ചു ദിവസം മുന്ന് അതൊക്കെയെടുത്ത് തിന്നിട്ട്. ഒന്ന് മടുപ്പ് മടുപ്പിക്ക മനസ്സിനെ ഇക്കതിക്ക് മതിയായി എന്നുള്ളൊരു കോലത്തില്.
മ്
കുറച്ച് ദിവസം അടുപ്പിച്ചങ്ങട്ട് കഴിക്കുക. അപ്പൊ ഇനി ഇനി ഇപ്പ തന്നെ ഇതൊന്നും വേണ്ടാ എന്നുള്ളൊരു തോന്നല് വരില്ലേ.
അങ്ങനെ ചിലപ്പോ വരില്ല. ബിരിയാണി കണ്ടാ വരും, പക്ഷെ മന്തി കണ്ടാ വരില്ല.
ആഹ് അതാണ് പ്രശ്നം.
മന്തി കണ്ട കണ്ട്രോൾ പോവും.
ഉം അതിന് ചിക്കൻ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യ. എല്ലാ മാറിയല്ലോ, ചിക്കനും, മീനൊക്കെ നിർബന്ധാട്ടോ ഡെയിലി. അത് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റും പറ്റൂല. കാരണം നമുക്ക് ഏഹ് എണ്ണ പാടില്ല, വേവിച്ചിന്നണം. ഏഹ് എന്തൊക്കെ പൊടിയിട്ടിട്ട്- നമുക്ക് പറ്റുമെങ്കിലും, അതൊക്കെ ഇങ്ങനിട്ട് വേവിക്കാം.
ഏഹ്.
പക്ഷെ ചിക്കനും, മീനും, ബീഫും ഇത് മൂന്നും ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം.
പൈസ വേണോ ആദ്യം.
പൈസ വേണം നല്ല, ഒരു മാസം ഡൈറ്റെടുക്കാന്. ഒരു മാസമല്ലേ നമ്മള് ഡയറ്റ് ചെയ്യുമ്പോത്തേന് ഒരു പത്ത്- പതിനനായിരം ഉറുപ്യ അയിന്- മാത്രമായിട്ട് കാണണം.
ഒരു മാസം തിന്നാ പോരല്ലോ- മരിക്കുന്ന വരെ തിന്നണ്ടേ.
അല്ല മൊത്തത്തിലന്നെ. നമ്മുടെ ചിലവിൽ കൂടെ നമ്മള് ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ ആഡ് ചെയ്യാ, അതില് മുട്ട കൂടുതൽ കഴിക്കേണ്ടി വരും. ക്യാരറ്റും ബീട്രൂട്ടും നമ്മുക്ക് മാത്രമായിട്ട്. ഞാൻ എങ്ങനെ വെച്ചാ ക്യാരറ്റും, ബീട്ട്റൂട്ടും പിന്നെ കുറച്ച് ക്യാബേജും. ഇട്ടിട്ട് ചെറുതായിട്ട് ഒന്നിണ്ട് ഫ്രൈ ചെ വാട്ടും. എന്നിട്ട് രണ്ട് മു-
അപ്പൊരു ഫ്രൈഡ് റൈസ് പോലെ തിന്നാനും ടേസ്റ്റ് ആണേ.
ആഹ് എന്നി അതന്നെ രണ്ടു മുട്ട- പുഴുങ്ങും മൂന്നു മുട്ടയല്ലേ കഴിക്കണ്ടത്.
ആഹ്.
ഒരു മുട്ട അയിൽ പൊട്ടിച്ചിട്ട് ചിക്കും- ചെയ്യും അപ്പോ അത് കുറച്ച് ടേസ്റ്റും കൂടി ഉണ്ടാവും.
ഒരു നേരം മൂന്നു മുട്ടയേ?
ഒരു രാവിലെ മൂന്ന്, രാവിലെ മൂന്ന് മുട്ട.
ഉം.
രാവിലത്തെ ഫുഡ് അല്ല രാവിലെ സ്റ്റാർട്ട് ചെയ്യല്. എന്താണ് ഈ മറ്റേ ചിയാസീഡിട്ട- വെള്ളം കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം.
ആഹ്.
അത് കഴിഞ്ഞാ പിന്നെ. ഉം ഒരു അരമണിക്കൂർ കഴിയാതെ ഒന്നും കഴിക്കരുത്.
ആഹ്.
ആഹ് പിന്നെ കഴിക്ക്യ, അരമണൂർ കഴിഞ്ഞിട്ട് ഒന്നേ വെള്ളം കഴി- ക്ക്യ വെള്ളം കുടിക്ക്യ അല്ലെ, ഞമ്മളീ രാവിലെ കഴിക്ക്ണ സാധനം കഴിയ്ക്ക. അഹ മൂന്ന് മുട്ട, പുഴുങ്ങിയതാണെങ്കിൽ പുഴുങ്ങിയിട്ടോ, എങ്ങനെച്ച ഞമ്മക്ക് കഴിക്ക. പൊരിച്ച് - ട്ട് എങ്ങനെച്ച കഴിക്ക എണ്ണല്ലാതെ പൊരിക്കണംന്നള്ളൂ.
എണ്ണല്ലാതെ എങ്ങനെയാ പൊരിക്കാൻ കിട്ടാ.
അത് ഫ്രൈ പാനിലൊക്കെ പൊരിച്ചാ കിട്ടൂല്ലേ?
പിന്നെ എന്താണ് അതിന്റെ കൂടെ? ഓ എന്തെങ്കിലും പച്ചക്കറികൾ രണ്ടു തരം ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട്. ട്ട് ഞാനത്തിയതിസം പച്യാ കഴിച്ചേ പക്ഷെ, പച്ച കഴിക്കുമ്പം ഒര് സുഖം കിട്ടണില്ല. ഒന്നണ്ട് വാട്ടീട്ട് കഴിക്കുമ്പോ- ഈ ഫ്രൈഡ് റൈസത്തെ ഇത്- കഴിക്കും പോലെണ്ട്.
ഉം
ഉം അപ്പം ഞാന് പിന്നെ തൊന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ട് അയ്‌ല് ഈഹ് ക്യാരറ്റും ബീറ്റ്റൂട്ട് ഞാൻ ഉൾപ്പെടുത്തിട്ടുണ്ടായിരുന്നില്ല ബീറ്റ്റൂട്ട് ഉൾപ്പെട്ത്ത്യാലാണ് നമുക്ക് നല്ല രക്തോം കളറൊക്കെ വെക്കുന്നർഞ്ഞപ്പം ഞാൻ ബീട്രൂട്ടും കൂടി കൂട്ടലൊടങ്ങി ബീട്രൂട്ടും
ബീട്രൂട്ടൊന്നും വേവാതെ തിന്നാൻ പറ്റില്ല ഒരു ചൊയപ്പല്ലെ
എന്നാലും ചെറുതായിട്ടൊന്ന് അടീയാകൂടി ഇത്ട്ടാല് നല്ലോം ചെറുതായിട്ട് അരിഞ്ഞാ മതി അപ്പോ ഈ വാട്ട വെന്തോളെ ന്നട്ട് അയ്ല് മുട്ട പൊട്ടിച്ചിട്ട് അത് ഇ ക്യാബേജ് കൂടി ഇട്ടിട്ട് മുട്ട പൊട്ടിച്ചിട്ട് അത് കഴിക്കാ
ആഹ് യൂട്യൂബില് തനി മലയാളി പറഞ്ഞൊരു പെണ്ണ്ണ്ട് ആ പെണ്ണിന്റെട്ത്ത് കണ്ടാ മതി ഓളെല്ലാം ഈഹ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ്ള്ള ഫുഡ് ഇണ്ടാക്കും
ആഹ് ആ അങ്ങനിം കയ്ക്കാ പിന്നെ പിന്നെ രാ രാത്രി ഒക്കെ നമുക്ക് സൂപ്പ് കുടിച്ചാ മതിന്ന്ണ്ടെങ്കി ചിക്ക ഇട്ട്ട്ട് സൂപ്പ് ഇണ്ടാക്കിയാ അത് നല്ല ടേസ്റ്റാണ്
ഉം
ഉം പക്ഷെ അയ്ന് ഞമ്മള് സാധാരണ സൂപ്പിടുമ്പം കോൺഫ്ലോറൊക്കെ കൂട്ടും അതൊന്നും ഞമ്മക്ക് കൂട്ടാൻ പറ്റില്ല ഡയറ്റ്ട്ക്ക്ണോൽക്ക്
സോസോള് കൂട്ടാൻ പറ്റില്ല ഇന്നാലും നല്ല ടേസ്റ്റില് ഇണ്ടാക്കാം
അപ്പം കട്ടീല് കിട്ട്യോ
ആഹ് ആഹ് കട്ടീല് കിട്ടും. അത് അയിന്റൊരു ഇത്
കുറുകൊളൂ
അല്ല ന്നാലും കുറുക വല്യ കുറുക്കല്യ ഇന്നാലും കൊഴപ്പല്ലാതെ കിട്ടും നമ്മള് വറ്റിച്ചിട്ക്കണം
ഉം
അങ്ങനെ പിന്നെ ഉച്ചക്ക് കഴിക്കെന്താച്ചാല് രാവിലെ അത് കഴിച്ചിട്ട് മൂന്ന് മുട്ടിം ഇതും എന്തേലും പച്ചക്കറികൾ ഇതാക്കിരുന്നു പിന്നെ അയിന്റെ കൂടെ ഒരു കക്കരിക്കും കൂടി കഴിക്കണംട്ടോ
ആഹ്
രാവിലന്നെ ഹെവി ഫുഡാണ് നല്ല സാനങ്ങള് പിന്നെ അവ്ടുന്ന് അത് കഴിച്ചിട്ട് അരമണിക്കൂര് കഴിഞ്ഞിട്ട് ഫുഡ്ഡെയ്ക്കാ അല്ല വെള്ളം കുടിക്കാ
ഉം
അവ്ട്ന്ന് ഒരു പത്തര പതിനൊന്ന് മണി ആ സമയത്ത് എന്തെങ്കിലും സ് സ്നാക്സ് സ്നാക്സ് കഴിയ്ക്കാ പറഞ്ഞാല് ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സില് എല്ലാതും പറ്റൂല മുസമ്പി പറ്റും ആഹ് ആപ്പിള് പറ്റൂല ആഹ് അടക്കാപ്പഴം പറ്റും അടക്കാപ്പഴം പറ്റും പൈനാപ്പിള് പറ്റും ആഹ് മാങ്ങ പറ്റൂല പറ്റണ കൊറച്ച് തണ്ണിമത്തൻ പറ്റൂല അങ്ങനെക്ക്‌ണ്ട്
മധുരം കൊറഞ്ഞത്
മധുരം ആഹ് മധുരം കൊറഞ്ഞ ടൈപ്പ് അങ്ങനെ അത് കഴിക്കാം അത് കഴിഞ്ഞിട്ട് ഉച്ച പി ആഹ് അതാണ് ഞമ്മ നല്ല ഫുഡ് ക്കുമ്പോ നമ്മള് നറ് നറം വെക്കുവേ പിന്നെ അതു അത് കഴിഞ്ട്ട് അര മണിക്കൂറ് ണൂ കഴിൻട്ടാണ് പിന്നെ വള്ള കുടിക്കണഹ് ട്ടൊ എന്ത് ഫുഡയ്ക്ണ്ടെ ട്ടയ്ന്റെ മുന്നരമണിക്കൂറും കഴിട്ടരമണിക്കൂറും കഴിഞ്ട്ട് വെള്ളം കുടിക്ക ഉം അത് കഴിഞ്ഞിട്ട് പിന്നെ ച്ചക്ക് ഫുഡ് ഫുഡ് കയ്ക്ണന്റെ ഇല്ല ന്നേയ്ഞ്ട്ട് ഇരിക്കരുത് കാരണം നമ്മള് ഡയറ്റ് കറക്റ്റാണെങ്കി വെള്ളം കുടിക്കാൻ പാടില്ല ഇരിക്കാതെ കഴിക്കണോ പിന്നെ നെഞ്ഞാത്തി ന്നെ മരിച്ചോകൂലേ ഉം പിന്നെ ഉച്ചക്ക് ഒരു ഒരു കപ്പ് തൈരും പിന്നെ ആഹ് തൈര് മെറ്റബോളിസം കൂട്ടത്രേ ഒരു മെറ്റബോളിസം കൂടുമ്പോ നമ്മള് തടി കുറിയൂത്രേ അപ്പോ ഒരു ക ഒരു കപ് തൈരും ഏഹ് ഒരു എന്തെങ്കിലും ഒന്നോ രണ്ടോ തരം ഉപ്പേരിയും പിന്നെ ചിക്കനോ മീനോ എന്താ ഉള്ളിച്ചാ അതും വേവിച്ചത് ഈ മൂന്ന് സാനം കൂടി കൂട്ടിയിട്ട് ഉച്ചക്കഴിക്കാം രാത്രി ഇതന്നെ കണ്ടിന്യൂ ചെയ്യിം ചെയ്യാ അല്ലെങ്കിൽ വല്ല സൂപ്പോ അല്ലെ രണ്ട റോബസ്റ്റോ അങ്ങനെയൊക്കെയ്ക്കാ
ഏഹ് ജ്യൂസൊന്നും കൊടുക്കാൻ പാടില്ലേ വല്ല മധുരടാണ്ട് വല്ല പഴം കൊണ്ടടിച്ചിട്ട്
അത് ചിലപ്പോ രാത്രി പഴം നമുക്ക് നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റൂല പിന്നെ എന്താ ആഹ് റോബസ്റ്റ്ടിക്കാ രാത്രി അപ്പ റോബസ്റ്റ് കഴിക്നയ്ന് പകരം ജൂസാക്കിട്ട് കുടിക മതിരടാതെ പിന്നെ അയ്ന്റെ ന്ന നേരം ഒരു നാല്മണിക്ക് കട്ടൻ ചായ കുടിക്കാ മധുര ഇടാ തെ അയ്നൊക്കെ ആവശ്യ ല്ലല്ലോ പിന്നെ ഗ്രീൻ ടീ അതിന്റെ കൂടെ നട്സ് എന്തെങ്കിലും ഒരു മൂന്നാലെണ്ണം അയ്ല് കൂടുതൽ കയ്ക്കാൻ പറ്റില്ല അണ്ടിപ്പരിപ്പ് ബദാം അങ്ങനെന്തേലൊക്കെ ആയിട്ട് രണ്ട മൂന്നെണ്ണോ നാലെണ്ണേ അയ്ലും കൂടു കൂടരുത്
അപ്പൊ അങ്ങനെണ്
ഗ്രീൻറ്റടെ കൂട അതാണ് ഒരു ദിവസത്തെ പ്ലാന്
ഉം
പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യുമ്പോ നമുക്ക് പേടിയാണ് ഒരാളത്ണ്ടെങ്കില്
ആഹ്
പിന്നെ ഞമ്മള അവിടുത്തെ റസ്ലുല്ലേ
ആഹ്
ആഹ് റസ്ലാടെ എന്താ പറയാ ചെയ്തിരുന്നു
ഈ പുന്ന്യാഹം ചെയ്യുന്നേന്നെ
ആഹ് എന്നാ ശെരി ഞാൻ വിളിക്കാ
ആഹ് ആഹ് ശരി